ഹലോ കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്ക്ണ്ട് ഞാന് പെട്ടന്ന് കട്ട ആക്കിയ മീന് പൊരിക്കുന്നത് മ ശ്രദ്ധിക്കാൻ ഇല്ലല്ല അത് മറിച്ചിടാൻ വേണ്ടിട്ട് അത് ഞാൻ കട്ടാക്കിത്
എന്ത് മീനാ
അയില
ഉ ഇന്ന്ഫുഡ് ഒന്നും സത്യം പറഞ്ഞാൽ ഇന്നക്കൊരു ഒരു രീതിൽ ഒരു പ്ര പ്രിപ്പയർ ഒരു. ഒരു ഒരു ഹവയാ ഹവയല്ല ആഹ എന്നച്ചാലേ ഞാനിന്നലെ പറഞ്ഞില്ലേ ഞൻ കുറേസായല്ലോ പറ ഞങ്ങള് ബന്ദിപൂര് പോണന്ന് വിജാരിക്ക്ണ്ട് വിചാരിക്കേണ്ട്.
ആഹ് അങ്ങോട്ട് പോയോ
ആഹ് അപ്പൊ ഇന്നലെ അങ്ങട് പോയി
അത് ശരി
പിന്നെ ഞാനിന്നലെപെട്ടെന്ന് വന്നാണ്ട് ഹസ്ബൻഡ് ആ സൂപ്പറാണ് രാവിലെ ഞങ്ങളിവിട്ന്ന് അഞ്ചരക്ക് പോയി അഞ്ചരക്ക് പോയി പിന്നെ നമ്മള് നിലമ്പൂർ അവിടെ വൈക്കട വത്തിയ പ്പോ ഹോട്ടലന്ന് ഫുഡ് കഴിച്ചു. ച ചായ കുടി കാതെ പോയത് പിന്നെ അവിടുന്ന് ഇങ്ങനെ പോയി ഇല്ല മദ്രസ് വിട്ടീല്ല മദ്രസ് ഇടെ ലീവ് ആക്കി കൊണ്ടോയി- പിന്നെ ഞ ഞങ്ങളും ഉണ്ടായിരുന്നു വേറെ വേറൊ ഫാമിലിയിമ്പാടെ ഉണ്ടായിരുന്നു അവര് അവരുടെ വണ്ടിയിലും നമ്മളെ വണ്ടിയിലും. അങ്ങനെ അല്ലാതെ കഞ്ചസ്റ്റഡ് ആയിട്ട് പോകാന് കഴിയൂല കാരണം മക്കളൊന്നും ഒറങ്ങിയാലും ഇനൊക്കെ ട്ടാവും
ദ്ധിമുട്ടാണല്ലോ കാറിലാവുമ്പഴേ
ആഹ് അതെ അതെ നമുക്കും ഈ സമയത്തൊന്ന് കാല് നിർത്തിയിരിക്കാനും ഒക്കെ അല്ലെങ്കിൽ നമുക്ക് നമ്മള ഇഷ്ടത്തിന് ഇങ്ങനെ കാല് ഉം പൊക്കി വെച്ചൊക്കെ ഇരിക്കാലോ
ആഹ് ശരിയാണ് എങ്ങനെണ്ട് എന്നിട്ട് അവിടെ മഴണ്ടായിനോ?
ഇല്ല ഞങ്ങൾക്ക് ഇന്നലെ മയേ കിട്ടിയില്ല പക്ഷെ നല്ല രസംണ്ട് കേട്ടോ ഞാന് എനിക്കങ്ങനെ വലിയ കാടും മലയൊന്നും ഇഷ്ടമുള്ള ഒരാളൊന്നല്ല പക്ഷെ ഇത് നല്ല രസണ്ട്ന്ന് ആടുവാണി കൂടെ അങ്ങനെ കുറേ പോയി ചോരൊക്കെ കയറി യാ നാടുകാണിചൊരം ഭയങ്കര കാമാണ് നമുക്ക് നമക്ക ഇങ്ങനെ ആ ചൊര അറിയാം കാരണം മറ്റു വണ്ടിയൊക്കെ ഉണ്ടാകുമ്പോ അത്ങ്ങനെ സ്റ്റെക്ക ആ യി സ്റ്റെക്ക ആയി പിന്നെ ആ സമയത്തും അപ്പൊ ഇങ്ങനെ നല്ല രീതിൽ ഇങ്ങനെ പോയി പിന്നെ നമ്മള് ബന്ദിപ്പൂര് ടൈഗർ റിസർവ് അയലെത്തി അയിലിങ്ങനെ നമുക്ക് ഓരോ ഓരോ കുറെ സ്ഥലാ എത്രോ കിലോമീറ്റേഴ്സ് ഇതാണ് പിന്നെ കാടാണ് രണ്ട് കാട നടു കൂടെ ഇങ്ങനെ ന നല്ല പച്ചപ്പ് ഒന്ന് മഴ എനിക്ക് തോന്നും അവിടെയൊക്കെ മഴ കിട്ടിട്ടായിരിക്കും. കാരണം മുന്നു പോയപ്പോ മുങ്ങിട്ടായിരുന്നുന്ന് പറഞ്ഞു. എന്നിട്ട് ആട്ട് കിലോമീറ്ററുകളോളം പത്തിര് പത്തിരുത്തഞ്ചൊന്നും അല്ല അൻപതൊന്നും അല്ല ഇത്രയും കൂട്ടത്തോളം മാൻകൂട്ടം റോഡിന്റെ സൈഡ് രണ്ട് സൈഡ് ആഹ് മാന് മാനികളാണ് തോ നല്ല ഭംഗിയുണ്ട് കാണാൻ
ല്ല ഭംഗിയാണല്ലേ? രാവിലെ ആ അങ്ങോട്ട് പോകുമ്പോളാ?
ആഹ് അങ്ങട് പോകുമ്പോം അങ്ങട് പോകുമ്പോന്ന് പറയാന് ആഹ് ഞങ്ങള് അവിടെ എത്തിയപ്പോ ഒരു പത്ത് പത്ത് മണി ഒമ്പത് മണി ഒമ്പതര പത്തുമണി ആയിട്ടുണ്ടാവും ആ കാടില് ആഹ് അപ്പൊ ഫുള്ള് മാന്കള് ഭയങ്കരമായിട്ട് മാന്കള് മാനകൾന്ന് പറഞ്ഞാല് മാന്കള് ഒഴിഞ്ഞൊരു സ്ഥല ഇല്ല്യാ അത്രയും മാനുകൾ ആഹ് നമ്മളിപ്പോല ഒന്ന അങ്ങനെയല്ല കൂട്ട കിലോമീറ്റർ
കാണല് സാധാരണ ഒന്നും രണ്ടോ അല്ലെങ്കിൽ ഒരു നാലഞ്ച കൂട്ടം അങ്ങനെറച്ചടുത്തപ്പറത്ത്പ്പറത്ത്
ആഹ് അതതെ പിന്നെ കൊറെ കാട്ടാനകള് കണ്ടു. പിന്നെ മയിലുകൾ കണ്ടു അതൊക്കെ അങ്ങനെ കൂട്ടായിട്ട് രണ്ട മൂന്നെണ്ണം
ഉം.
അങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാനിട്ടോ പക്ഷെ അങ്ങന രസമായിട്ട് അങ്ങനെ കണ്ടുപോയി അപ്പൊ മോന് ഭയങ്കര കടുവ റിസർവ് ആണല്ലോ. അപ്പൊ അത് കാണായിട്ട് ഇപ്പം ഞങ്ങള് പറഞ്ഞു. മാന ഉണ്ടാവുന്ന സ്ഥലത്ത് കടുവുണ്ട കടുവ ഉണ്ടാവൂലേ കാരണം കടുവള്ള സ്ഥലത്തേക്ക് മാന് വരത്തില്ലല്ലോ അവര് കാട്ടിനുള്ളിൽ ആയിരിക്കുവല്ലോ
ആ കടുവന കണ്ടോ
ഇല്ല കടുവ ഇല്ല അപ്പൊ മോന് പറയാ കടുവനെ കണ്ടില്ലല്ലോ കടുവ കണ്ടില്ലല്ലോന്ന് കാരണം ടൈഗർ റിസർവ് ആടെ അങ്ങനെയാണല്ലോ പറയാ
ആ ആ
പറയാ അപ്പൊ അങ്ങനെ അങ്ങനെ പോയി പിന്നെ ഞങ്ങള് അവിടുന്ന് പോയി പിന്നെ ഗുണ്ടൽ
പാർക്കൊന്നുംല്ല പാർക്കുണ്ടോ അവിടെ
ഇല്ല അവിടെ കാട്ടിൽ കാട്ടില ഇറങ്ങാൻ പറ്റൂല
ആഹ
ത്താനൊന്നും പറ്റൂല ഫോട്ടോഗ്രഫി ഒന്നും പറ്റൂല
അത് ശരി
ഞങ്ങള്ൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഫോട്ട വണ്ടികൾ സ്പീഡിലും വണ്ടി ഇടാൻ പറ്റൂല വണ്ടി നിൽക്കാനും പറ്റില്ല ആള ഇറങ്ങാനൊന്നും പറ്റൂല നമ്മളിങ്ങനെ കണ്ട പക്ഷെ നല്ല രസമല്ല കാഴ്ച
അങ്ങനെ വാഹന വേറെ വണ്ടികളൊക്കെ ഉണ്ടോേ ബാക്കിലൊക്കെ
ആ എല്ലാരും ഉണ്ട് കൊറെേ വണ്ടികളുണ്ട് അത് ക്ലോസ്ഡ് ആണ് പക്ഷെ പകല് മാത്രം
ആനകള് ആനകൾ എന്തോും ചെയ്യാ റോട്ടിലേക്കൊക്കെ വരുമോ
ആ ഞങ്ങള്ൾ കണ്ടത് റോട്ടിൽന്നല്ലേ പക്ഷെ ആ കാട്ടാനകളല്ലേ നമുക്ക് പേടിയാണ് റോട്ടില ആായിരുന്നില്ല ഒരു പ്രാവശ്യം കണ്ടപ്പോ കുറച്ച് കൊറച്ച് നല്ല വിട്ടിലല്ല നമ്മുക്ക് കാണുന്ന ആ ഒരു പൊസിഷനിൽ തന്നെയാണ് പിന്നൊ ഒരു അരുവി പോലത്തെ ഒരുരുവി കുളം പോലത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ എന്തോ ഒരു കുട്ടിയാണ് അത്
ആഹ
നല്ല രസം ഉള്ള കാഴ്ച്ച് നമ്മള് അത്ങ്ങനെ നമ്മുക്ക് നമ്മൾ റൊട്ടിലൂടെ പോകുമ്പോ ആന ങ്ങനെ ഉത്സവത്തിന് എന്തിനെങ്കിലും കൊണ്ടുപോകുമ്പോൾ വണ്ടിയിൽ കൊണ്ട് പോകുമ്പോ നമക്ക് ഭയങ്കര ഉത്സാഹം അല്ലെ
അങ്ങെ അങ്ങനെ കാണ പോലെല്ല നമ്മ അങ്ങനെ കാണ നമുക്ക് ഇത് കിട്ടൂലല്ലോ അ ഇങ്ങ കൊണ്ടു പോണ ആ ആ
പിന്നെ ഇപ്പോ നമ്മൾ സൂ പോയാലും നമ്മളിങ്ങനെ അത് കൂട്ടില്ലല്ലേ ആ ഒരു ഫീല് കിട്ടും ഇത്രയും ആൾക്കാരിത് പറഞ്ഞാ നമ്മള വണ്ടി നമ്മൾ ഇതിങ്ങനെ
ഉം അത് നല്ലൊരു രസമാണ് നഞമ്മളും നമ്മള് വണ്ട് മൈസൂര് പോയപ്പോ ഇങ്ങനെ കണ്ടിനി പക്ഷെ അതൊന്നും ഇങ്ങനെ ഇത്ര തോന്നല്ല ഇട്ടോ എന്നാലും
ആ പക്ഷെ ഇത് പറഞ്ഞാല് അത്രയും കിലോമീറ്റർ ഒരു കൊറേ ഒരു എത്രയുംന്ന്നിക്കറിയില്ല അ അത്രയും കിലോമീറ്റേഴ്സ് ആ അങ്ങനെയാണ് എടാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള്ൾ ഗുണ്ടൽപേട്ട് പോയി ഗൂഡലൂർ അവിടെ ഒരു മലന്റെ മുകളിൽ പോയി പിന്നെങ്ങനെ സൂര്യകാന്തി പാടം അതൊക്കെ കണ്ടു
ആഹ ശരി ആ സൂര്യ സൂര്യകാന്തി പടല് ഫളവർണ്ടോ
ആ ഫ്ലവർ ഉണ്ട് ഇപ്പൊ സീസണ അല്ലല്ല പക്ഷെ എന്നാലും ഫ്ലവർ ഉണ്ട് അവിടെ അങ്ങനെ ഒരു തോട്ടം കെറിങ്ങനെ ഇങ്ങനെ ഒരു സ്ക്വയറിലായിട്ട് കൊറച്ചൊരു തോട്ടം അങ്ങനെ പക്ഷെ അതിലൊക്കെ എത്രൂ ആൾക്കാാര് ഫോട്ടോ എടുക്കാനൊക്കെ പോകണ്ട് ഞങ്ങള്ൾ പിെ കാറിന്ന് കണ്ട് അതൊക്ക നിർ ത്തി. കുറച്ചു നേരം കണ്ടുള്ളു കാരണം അവിടെ അയിറെ ഉടമസ്ഥരെ ഇങ്ങനെ നിന്നാണ്ട് അങ്ങനെ ക്യാഷും വങ്ങണ്ട് ഒലക്ക് അതൊരു തൊഴിലാണ് അനെ ഒരാ ഫോട്ടോ എടുക്കൻ നൂറ് രൂപയൊക്കെയ ഒരാൾക്ക് കേയറാന്
ആ ഓ അപ്പൊ നിങ്ങെ നിങ്ങളെ പുറത്തൊന്ന് കണ്ടില്ലേ ഉള്ളിലേക്ക് കേയറാതെ
ആഹ ഉള്ളിലേക്ക്െ നമ്മള് റോഡ് സൈഡിൽ തോട്ടണത്
ആ അല്ല അയിന്റെ ഉള്ളിലേക്ക് കയറാനാണോ ക്യാഷ്
ആ ക്യാഷ് പക്ഷെ അതിനുള്ളൊരു അത്രയും ഫ്ളവേഴ്സ് അത്രയും ഒരു വലിയൊരു തോട്ടംൊന്നുംല്ലത് മീൻസ് നമുക്ക് ഇങ്ങനെ കാണാനുള്ള
ആഹ അതിപ്പോൊ പുൊറന്നമേ റോട്ടിൽ നല്ല കാണൂല്ലേ
ആ അതെ അപ്പൊ നമുക്ക് അത് ഫോട്ടോ എടുത്താൽത് മുതലാവൂല്ലോ എന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ പോയി ഞങ്ങള്ൾ പിന്നെ പിന്നെ അവിടുന്ന് നമുക്ക് അത്ര ഫുഡ് നമുക്ക് വേറൊരു നാട്ടിൽ വന്നാ ഫുഡ് കഴിക്കാനൊരു ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ ഞങ്ങ അവിടുന്ന് ഫുഡ് അയച്ചില്ല പിന്നെ ഞങ്ങള് ഇങ്ങനെ പോയി സുൽത്താൻ ബത്തേരി അങ്ങനെ പോയി പിന്നെ
പാർക്കിലൊന്നും കേയറിയിട്ടില്ല കുട്ടികൾക്കല്ലേ
ഇല്ല എന്നിട്ട് പിന്നെ വയനാട് ഞങ്ങൾ കാരാപ്പുഴ ഡാമില് പോയി അവിടെ പാർക്കുണ്ട് അവിടെ ഡാമ പാർക്കൊക്കെ ഉണ്ട് മക്കള് കുറെേ നേരം അവിടെ കളിച്ച് പിന്നെ ഞങ്ങള് അവിടെ കളിക്കാൻ പോയിട്ട് മക്കള് കളിച്ച് കളിച്ച് എറങ്ങാൻ നേരം വൈകി അതുകൊണ്ട് ചുരത്തില് ഞങ്ങൾ കൊറേ നേരം ഞങ്ങള് ബ്ലോ
ആഹ് ബുദ്ധിമുട്ടായിണ്ടാവും പിന്നെ ഇന്നലെ സൺഡേ ആണ് ഈ ഒരു വെക്കേഷൻ ടൈ ആയതു കൊണ്ട് തന്നെ നല്ല വണ്ടി ഉണ്ടാവും
ഭക്ഷണംനോ അപ്പൊ പിന്നെ വീട്ടിലെത്തിയപ്പോക്കും പത്ത് മണിയായിട്ടുണ്ട്
പക്ഷേ പത്ത് മണി ആയപ്പോത്ത്ന് എത്തില്ലേ
പത്ത് പതിനൊന്ന് മണിയായി സോറി
ആഹ്
പക്ഷെ ഞങ്ങള് ആറ് മണിക്ക് അവിടുന്ന് പോരുന്നത് പോരണത്ത്
അത്ശെരി അപ്പം എറങ്ങീണല്ലേ
ഉം പക്ഷെ എന്നിട്ടും അപ്പം അപ്പഴേ എത്തിയുള്ളു ഫുഡ് ഫുഡ് ഇല്ല രാ ഇതിന്റെ ഇടേൽ ഫുഡൊന്നും കഴിച്ചിട്ടില്ല രാത്രി കാരണം മക്കൾ ഉറങ്ങി ഫുഡ് കഴിച്ചപ്പം തന്നെ
അപ്പൊ ഉച്ചക്കത്തെ ഫുഡ് എവിടുന്ന് കഴിച്ചേ അവിടുന്ന് വയ
അവിടന്ന് വയനാട്ന്ന് അപ്പൊ അത് കഴിച്ചപ്പോ തന്നെ മൂന്നര നാലുമണി ആയിട്ടുണ്ട്
ആഹ്
അപ്പൊ പിന്നെ അത്യാവശ്യം ഞങ്ങള് നല്ലോണ്ണം കഴിച്ചു ആഹ് അവിടെ നല്ലൊരു പ്രീമിയം ഹോട്ടലിലായിരുന്നു കേറിരന്ന് ആഹ് അവിടെയൊന്നും ഒക്കെ കഫേ പോലത്തെ കഫേ തിരഞ്ഞു നോക്കുമ്പം കാഫേ കാണൂല പക്ഷെ ഹോട്ടല് ഇപ്പോ ഹോട്ടലേ കാണുള്ളൂ ഹോട്ടൽ തെരഞ്ഞു നോക്കുമ്പോൾ കഫ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ രാ ത്രി ഞങ്ങള് പിന്നെ ജ്യൂസ് ഓ പാർസലായിട്ട് ജ്യൂസ് വാങ്ങി കുടിച്ചോള്ളു
ആഹ് പിന്നെ ഒക്കെ മക്കളൊക്കെ ഉറങ്ങീയിട്ടുണ്ടാവും ലെ
മക്കളൊക്കെ ഉറങ്ങി പിന്നെ രാത്രിയായിട്ട് അവരെ മൂത്ര ഒഴപ്പിച്ചിട്ടൊന്നുല്ല പിന്നെ രാവിലെ ആയപ്പോ മൂത്രം കൊഴിച്ചു
ആഹ് ശരി ആ മ മക്കള് സാധാരണ സാധാരണ കിടക്കുമ്പോ ആ ഒരു ഇതല്ലല്ലോ ഇതിപ്പോ ക്ഷീണിച്ച് ക്ഷീണം കൊണ്ട്ങ്ങനെ
എയ്ന്റെഡേലൊന്ന് ജ്യൂസ് കുടിക്കാനൻ വേണ്ടി കണ്ണ് നീച്ചു അപ്പഴൊന്നുംമൂത്രോയ്ക്കിനില്ല കാരണത് ഏതെങ്കിലും ഇതിലല്ലേ പമ്പിലല്ലേ പോവാ പെട്രോൾ പമ്പില് എപ്പോഴൊന്നും മക്കളെ ഒരു മോന്ട്ടോ എറങ്ങിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ അങ്ങനെ പ്പൊന്നാ ഐന്റെ പണികളൊക്കെ ഇണ്ടായിരുന്നു കൊറേ നേരം കൊറേ അലക്കാൻ ഉണ്ടായിരുന്നു കാറ ത്രീം വൃത്തെടായി അത് ക്ലീനക്കാനും,
ആ വണ്ടിയിലാ മൂത്രെച്ചെ?
അല്ലല്ല ആള് പായെല മൂത്രയിച്ചേ. ബെഡ്‌ലോന്നും ആയില്ല പക്ഷേ എന്താ പറയാ വണ്ടില് മൂത്ര വണ്ടിയില് ഞങ്ങള്ൾമറ്റേ സ്നാക്സ്സോക്കെ കുറെ കഴിച്ചിട്ടേ
ആഹ് അങ്ങനെ ശരിയ കൊറെവേസ്റ്റ് ഒക്കെണ്ടാവും ആ ഞമ്മള് ഇന്നലെ മടവൂര് പോയിനി.
ഓ അത്ശരി എപ്പോ ഇവനിംഗ് വൈന്നാരോ?
ഞങ്ങള് ആഹ് വൈകുന്നേരം.
ഏഹ് എല്ലാരുംമാടെ കൂടിയാ പോയത്
വൈകുന്നേരം ആ ഞങ്ങള് പിന്നെ വ വെല്ല്യമോ പോന്നിട്ടില്ല. എനിക്ക് രണ്ട് മക്കളും ഞാന.
ഉം ഒക്കെ തറവാട്ട്ത്തോലൊക്കെ ണ്ടായിരുന്നോ?
എങ്ങനെ?
തറവാട്ത്തോലൊന്നും ഇല്ലേ ഇങ്ങള്
ആ അതന്നെ ഉമ്മണ്ട് ഹസ്ബന്റിന്റെ ഉമ്മ ഉണ്ടായിനു. അങ്ങനെ പോയി ഒരുപാടയിങ്ങനെ പറയുന്നു മടെവൂരൊന്ന് പോണം ന്ന് അപ്പൊ ഇവിടെ എളച്ചന് ങ്ങനെ ഒരു വണ്ടി ഇട്ത്തീനി അപ്പൊ ആ വണ്ടി ണ്ട് പോവലായി നമുക്കും പോകാലാന്ന്ചാരിച്ചിട്ട് അങ്ങനാ പോയി.
ആഹ് ആ ശരി അങ്ങനെ, ഇപ്പൊ യാത്രകള് ഭയങ്കര ഞാൻ പറയാ യാത്ര എന്ന് പറയുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷള്ള ഒരു കാര്യ
സന്തോഷാണ് പോയി കഴിഞ്ഞാൽ
മറ്റെന്തങ്കും ബുദ്ധിമുട്ടണ്ടെങ്കലൊക്കെ യാത്ര പോയാല്
ആ അതാണ് നമ്മളോരു എന്തോ ഒരു ഫീ താണ് മുക്ക് കുറേ സ്ട്രെസും കാര്യങ്ങളൊക്ക ഒഴിഞ്ഞു പോയ പോലെ തോന്നും.
ആ അതെ അതെ ഞാൻ വിളിക്കാട്ടോ.
ആഹ് ന്നാ അയ്ക്കോട്ടെ ന്നാ ശരി